ഇല്ലേ
ആഹ്
നല്ല വർത്താനം അവിടെ എന്തൊക്കെ ക്കെണ്ട്
ആഹ് ഇവടെ സുഖം കുഴപ്പൊന്നുല്ല മഴ ഉണ്ടാ ഔടെ
മഴ അത് മൂടി നിക്ക്ണു ഇപ്പൊ പെയ്യണോ പെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് നിക്ക്ണ്ട്
ഇവടൻ ആഹ് ഇവിടെ നല്ലൊരു മഴ പെയ്തു ചോർന്ന്
പെയ്തു വല്യ ഒന്നുല്ല. ജസ് റ്റെന്തോ കുറച്ച് നേരം ഒന്ന് പെയ്തിട്ട് വേം തോർന്നു. ഇഞിപ്പൊ ആവുമ്പം മൂടി നിക്കാണ്. വെയിലൊന്നും ഇല്ല. ചെലപ്പ ഇന്ന് ഇണ്ടാവായിരിക്കും. ആഹ് രാവിലെ ഇണ്ടായിരുന്നു. ഇന്നലെ പെയ്തില്ലേ?
ആ ഇന്നലെ പെയ്തു.
ആ ഇന്നലെ വൈന്നേരം ഇവിടെം പെയ്തു. രാത്രി നല്ല ഇടിയും രാത്രി പെയ്യുണൂം ഉണ്ടായിരുന്നു. ആഹ് ആഹ് കറണ്ട് പോവും, വരും, പോവും, വരുവായിരുന്നു
ഓ ബുദ്ധിമുട്ട് തന്നെല്ലേ..
ആഹ് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കുട്ടികൾ കരണ്ടില്ലാണ്ട് കാ കെടന്നുറങ്ങൂല്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഫാനും വാണം.
ആ കൊതുകും ഇവിടെയൊക്കെ കൊതുകിന്റെ ശല്യാ... കുറച്ചപ്പുറത്ത് റബ്ബർ തോട്ടംണ്ട്. ഇപ്പൊ കൊതുക് ഒരു ഉം
പോലെ ഇപ്പൊ അസുഖങ്ങളൊക്കെ ഉണ്ടാവ്ണു കൊതുകുകളാന്നൊക്കെ കേൾക്കുണൂണ്ട്.
ആഹ് അതാണിപ്പോ. ഒരു ശിഖല്ലാ വൈറസ് ഒക്കെ പുതിയ പുതിയ അസുഖങ്ങൾ ഇങ്ങനെ എറങ്ങാണ്.
ആഹ് പനിയൊക്കെ വന്ന് കഴിഞ്ഞാ വേഗം നോക്കണം ഇഞ്ഞ്പ്പോ
ഉം
നമ്മളെ സ്വയം ചികിത്സക്കൊക്കെ ഒന്നെയ് ഇല്ലെങ്കി നമ്മള് ഇങ്ങനെ ഇരിക്കില്ല പാരസെറ്റമോളും കൊണ്ട് ഇങ്ങനെ ഇരിക് ജല ഒന്നും രണ്ടും ദിവസാണ്
ഞാനിപ്പങ്ങനെണ് ഇപ്പൊ ഒരു പനി വന്ന് അയ്ല് പ്പെ രണ്ടീസായി പാരസെറ്റമോൾ കുടിക്ക്ണ് ഇഞ്ഞ് നാളെന്ന് പോയി കാണിക്കണം ക്കണം ആഹ് വേറെ പ്രശ്നം ജലദോഷപ്പനി ആണ്ന്ന് തോന്നുന്നത് ജലദോഷ ഇണ്ട് അത ച്ച റ്റമ്മങ്ങള്ങ്ങനെ നിക്കും
ആഹ് മഴച്ചാട്ടിൽ കൊണ്ടാലും ഉണ്ടാവും പക്ഷെ നമ്മക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ
ഇതാണ്
ചെറിയക്ക് മഴക്ക് ചാറ്റൽ കൊണ്ട് കഴിഞ്ഞാ അപ്പോ പനി പിടി ക്കും കാറ്റ് തട്ടിയാലു ഉണ്ടാവും ഫാനമ്മുടെ നെറുകക്കിങ്ങനടി കില്ലെ ഈ മറ്റേ ആ ടേബിൾ ഫാന് നമ്മുടെ നിറക്കിങ്ങനടിച്ച് കഴിഞ്ഞാ എന്നാ എ സിയിൽ കിടന്ന് കഴിഞ്ഞാ വല്ല്യ സീനില്ല കേ ട്ടോ പക്ഷെ ഈ ടേബിൾ ഫാൻ നെറുകിക്കടി ച്ചു കഴിഞ്ഞു കഴിഞ്ഞാ എനിക്കപ്പ വരും ജല
അതാണ് എനിക്കതേപോലെ മ ജലദോഷം അതാണ് പ്രശ്നം എനിക്കിന്റെ മൂർത്താവിലേയ്ക്ക് ഇങ്ങട്ട് മഴത്തുള്ളി ഇറ്റിയാല് അപ്പം പിന്നെ നോ കണ്ട ഞാനിങ്ങട്ടറിയും അതങ്ങട്ട് ഇറങ്ങി പോണെ പിന്നെ ഇ അലർജി പോലെ തുമ്മല്
ആ ക്ലൈമറ്റ് മാറുമ്പോ അത് വേഗം എനിക്ക് പിടി ക്കും ഈ മറ്റേ വെയിലന്ന് മഴയേക്കാവുമ്പോഴും മഴെന്ന് മഞ്ഞ് അങ്ങനെ ക്ലൈമറ്റ് മാറൂല്ലോ പെട്ടെന്നെനിക്ക് സൗണ്ട് വ്യത്യാസം വരും സൗണ്ട് തൊണ്ടവേദന വരും എല്ലാ കൊല്ലൊ രുന്നു പണ്ട് ക്ക് ഈ തൊണ്ടവേദന വന്നേ പിന്നെ പോയിട്ട് ഇൻജെക്ഷൻ വെ ക്കാ ഇതു തന്നെയാരുന്നു എനിക്ക് പണി കൊല്ലം കൊല്ലം ഞാൻ പറയും കൊല്ലം കൊല്ലം ഇഞ്ജെക്ഷൻ കി ട്ടില്ലെങ്കി എനിക്ക് ഒരു സുഖണ്ടാവില്ല
പ്രശ്നമൊന്നും ഇല്ലേനി ഇപ്പൊ ഈ കൊറോണ സമയത്ത് കൊറോണ വന്നേനി ഒരു മാസം കൊറോണയില് പെട്ടു എന്നേന്റെ ശേഷം ദേ പോലെയാണ് എല്ലാ അസുഖം ഞാനറിയും
അതിന് ശേഷം ഉള്ളവർക്കൊക്കെ പ്രതിരോധം കൊ കുറയണൂന്നൊക്കെ കേക്കണ്ടേ ആ ഇഞ്ചക്ഷൻ വെക്കുവല്ലേ ആ അതെ വാക്സിൻ വെച്ചേന് അത്യാവശ്യം എല്ലാർക്കും പ്രതിരോധം കൊറയാണ് ന്നിങ്ങനെ കോമണായിട്ടിപ്പ എല്ലാരും പറയണ കേക്കാം അതിന് ശേഷം ഇക്കും വന്നിട്ട് ട്ടുണ്ട് ഞാനപ്പോ ക്യാരിങ്ങാരുന്നേ എട്ടു മാസയിട്ടിരിക്കായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇ ചുമിക്കുമ്പോ നമ്മ വയറ് പൊത്തിട്ട ചമക്കണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിുന്നട ക്കാനും വയ്യായി ഇരിക്കാനും വയ്യ പാന ആദ്യം വന്നത് ഞാൻ പിന്നെ വീട്ടിലെ എല്ലാർക്കും കൊടുത്തു ഓ ആട്ടച്ചങ്ങിട് കൊറവണായിരുന്നു
ഉമ്മക്ക് വീട്ടില ഉമ്മക്ക് വന്നിട്ടോ അപ്പൊ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയ അപ്പം അറിയില്ലേമ്മക്ക് കൊറോണ ആണ പനി മാത്രം ഉള്ളതാ അറിയ അപ്പൊ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയപ്പോ ഉമ്മക്ക് കഞ്ഞി ഈ കഞ്ഞി വായിൽ വെച്ച കൊടുത്തു പ്പ അത്തിന്റെ കൊടുത്ത് ഞാനുംമായിട്ട് കുടിിച്ച അങ്ങനെ ഇമ്മക്ക് ഓോണ്ണ ഇനി അത് നിനിക്കും കിട്ടി ഇങ്ങട്ട് പോകുന്നു
ആഹ് അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാാരും കൊടുത്തൂലൂ
നല്ലക്ക കൊടുത്ത്
ആഹ അന്നും നമുക്ക് അറിയില്ലല്ലോ ക്വാറന്റൈനിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുക്ക് ഒരുമാതിരി എന്റെ ഹസ്ബൻഡ അപ്പ നാട്ട ഗൾഫന്ന് വന്നിട്ടുള്ളൂ ഫസ്റ്റ് കൊറോണ ഇല്ലേ എന്നിട്ട് ആളണം ഒരു മാസ അടച്ചിട്ടും ഇരുപത്തെട്ട് ദിവസം ഒരു വീടിനുള്ള ആള് തന്നെ ഞാൻ കൊണ്ടയിട്ട് ഫു ഇ കൊടുക്കും ് രണ്ട വീടുണ്ടായിരുന്നു തറവാട് വീടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ നല്ല വീട്ടില് ഏട്ടന കടത്തിരിക്കുക എന്നിട്ട് ഞാ ആള് പറയണ്ടിക്കും ഒരു കുഴപ്പില്ല തുമ്പലം കൂടി ഇല്ലതും പക്ഷെ എയർപോർട്ടിൽ നിന്ന് വന്നവര് നേരെ ക്വാറന്റൈനിൽ വിടന്നായിരുന്നല്ലോ അന്ന ഇരുപത്തെട്ട് ദിവസം ഇരിക്കണം പറഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസ ഇരിക്കണം എന്നല്ലായിരുന്നു അപ്പൊ ഞാൻ കൊണ്ട റ്റ ഫുഡ്് ഭയങ്കര വിഷമായിരുന്നു ഗൾഫിൽ എന്നിട്ടൊന്ന് കാണാനും പറ്റില്ല, ജനലിക്കൂട്ള്ള ഈ കാഴ്ചല്ലള്ളൂ, ഈ പൊറത്ത് ഇങ്ങനെ മ്മള് വ് ഈ വയ്യാത്തൊരു കൊച്ചും പോലെ എങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെ ആ പാത്രം ഒന്ന് തൊടാൻ ഒന്നുല്ല വയങ്കര വെശ് സങ്കടം വരണ്ടേല്ലാന്ന് വിചാരി ക്കായിരുന്നു അവിടെ കൊറോണ വന്ന് കഴിഞ്ഞാ മാറാൻ ബുദ്ധിമുട്ടായിരുന്നു ന്നായിരുന്നു. പറയ ഗൾഫ് രാജ്യങ്ങളില് അവരിതൊക്കെ കൊടുക്കില്ലല്ലോ ഇവടത്തെ പോലെ. അപ്പ ഞങ്ങള് പോരെ. പോരെ പോരെ പറഞ്ഞിട്ട് ഇങ്ങ്ട് പോന്നാണ് അതോടുകൂടി ഇപ്പ ഇള്ള പണിയും പോയി കിട്ടി പിന്നെ അങ്ങട് പൂവാനും പറ്റിയില്ല ആകെ ബുദ്ധിമുട്ടായി, പിന്നെ ഇരുപത്തെട്ട് ദുസം ആ റൂമിന്റെ ഉള്ള് തന്നെ ഒരു വീട്ടില് നമ്മളെല്ലാരും ഉണ്ടെങ്ക് ങ്കിലും വിഷമല്ല ഇതും വേറെ വേറെ വീടല്ലേ
പ്രശ്നന്നുല്ല വെറ്തെ ഇങ്ങനെ
ആ റൂമ് മാറിട്ട് ഏഹ് റൂമില് ബാക്കി പറഞ്ഞ് കഴിഞ്ഞാല് ഒരു വീട് അങ്ങനെ ആൾക്കും കൊടു ത്തു രണ്ടു നെല വീട് പക്ഷേ ആ രണ്ടു നെല വീട്ടില് സഞ്ചരിക്കാൻ പറ്റോ അതൊട്ട് ഇല്ലേനും, ആ ഒരു റൂമ് ഒരു ഹാള് ഇത് മാത്രം വേറെ എവിടേം തോടണ്ടാ പിടിക്കണ്ട. ആകെ ബുദ്ധിമുട്ടായിരുന്നു ഒരു മാസം അങ്ങനെ അയിന്റെ ഉള്ളില്. ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ആ വന്നില്ലേലും നമുക്ക് ടെൻഷനാണ് അവിടെ ഇങ്ങനെ കൂടാണ്ന്നല്ലേ കേക്കണത് അപ്പോ ഇങ്ങട് ഓര് എങ്ങനേലും മ്മക്ക് ഇവട നിക്ക പറഞ്ഞിട്ട് ഇങ്ങട് വിളിച്ച്. പിന്നെ അങ്ങട് പോവാനും പറ്റില്ല ഇള്ള പണിയും പോയി കിട്ടി അവിടെ പിടിച്ചിരുന്നവർക്കൊക്കെ അവിടത്തെ നല്ല ജോലി കിട്ടിട്ടോ, ഒരു സൽക്കാരന് എല്ലാരും കൂടെ പോരുമ്പോ വേക്കൻസി ഒരുപാട്ണ്ടാവൂല്ലോ. ആ വേക്കൻസിന്ന് ഞാ അങ്ങനെ അങ്ങട് മാറി മാറി അവിടെ നിന്നവർക്കൊക്കെ ഈ ഞങ്ങളടെ ഫ്രണ്ട്സ് ഒക്കെ പറയണ്ടേ ഞങ്ങള് കൊറോണക്ക് വരാ- കാരണം നല്ല ജോലി കിട്ടി പറയും ഇത് അവിടുന്ന് അങ്ങട് പോന്നോര് പിന്നെ അങ്ങട് പോവാൻ പറ്റിയതും ഇല്ല്യ കൊഴപ്പൊന്നുമില്ല നമക്കെന്നും കാണാം പിന്നെ വിസിറ്റിങ്ങിന് പോയി പിന്നെ അടു- എത്ര കൊല്ലം പക്ഷെ ശരിയായില്ല നമ്മള് ഓൾറെഡി നമക്ക് ഉണ്ടായിരുന്ന സാലറിനെക്കാട്ടിലും ആ ഒരു ഇത് പോയി വേറെ വേറെ നോക്കിയിട്ടാണ് പോയത് ആ ഒരു ണ്ടായിർന്നില്ല അപ്പമ്മക്ക് ഓൾറെഡി ഇണ്ടായിരുന്ന സാലറിനെക്കട്ടിലിൽ കൊറവ് കിട്ടുമ്പോ മക്ക പറ്റി റ്റില്ലല്ലോ ഇപ്പൊ കുടുംബവും കു കുട്ടികളും കൂടും ചെയ്തല്ലോഅപ്പൊ പിന്നെ അപ്പൊ പിന്നെ പിന്നെ ഇവിടെ സെറ്റാവാ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിക്ക അപ്പൊ കൊഴപ്പൊന്നുമില്ല നല്ല ജോലിയൊക്കെ കിട്ടി എന്നാലുംക്കെ ഒന്ന് പിടിച്ക്ക കൊ ച് ങ്ങട്
ആ നാട്ടിലാകുമ്പോ എങ്ങനൊയാലും റിസ്
അതെ ഞാൻ പറയും പോയിക്കോ പോയിക്കോ പോയിക്കോ പക്ഷെ പോയിക്കഴിഞ്ഞഴിഞ്ഞ ഇവിട അത്രയും സാലറി കിട്ടില്ല. അപ്പ പിന്നെ പോയിട്ടും കാര്യല്ലല്ലോ. ഇവിടെ കിട്ടതിനെക്കാട്ടിലും കുറച്ചും കൂടി ച്ച ഉണ്ടെങ്കിലല്ലേ കാരണം ഇവിടെ കിട്ടുന്ന അതേ സാലറി കിട്ടിയാലും അവിടെ റൂമിന് ഇവിടെ റൂമിന് റെന്റും കാര്ങ്ങളന്നും വേണ്ട. പക്ഷെ അവിടെ പോയിട്ട്മ്മള് റൂമിന് റെന്റ് കൊടുക്കണം ഫുഡ് പിന്നെ ബാക്കി വെള്ളം കാര്യങ്ങള് വെള്ളം ടക്കം മേടിക്കണല്ലേ അതിനൊക്കെ പൈസ കൊടുക്കണല്ലോ അപ്പൊ പിന്നെ അതൊണ്ട് കാര്യ ഇല്ല പറയാ.
ഹസ്ബൻഡ് എന്താ ജോലി?
ഇപ്പൊ ഇവിടെ ഒരു സെയിൽസ് മാനേജർ ആയിട്ട് നിക്കാണ്. അവിടെന്ന് ഇപ്പൊ അവിടുന്ന് പോന്നന് ശേഷം പിന്നെ മൂന്ന നാല് കൊല്ലം ആയി നമ്മടെ വർക്കിന് കേറിയിട്ട് രണ്ട് കൊല്ലം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ കൊറോണ സമയത്ത്.
ആഹ് അത നമ്മക്ക് അറിയാം നമ്മക്ക് നാട്ടിൽ നിക്കുന്ന ഒരു എന്നും കടും അത് വേറെ ഉ
ടേസ്റ്റും ഇല്ല. ആഹ് ഞാനപ്പോ നല്ല മഴ പെയ്യാൻ തുടങ്ങി.
തുടങ്ങില്ലേ ഇവിടെ അതുപോലെ നല്ലൊരു മഴ പെയ്
ആഹ് അതാ ഇരുട്ട് കുത്തി വന്ന് പെയ്യാണ്. കൊണ്ട് കുഞ്ഞ് വരും. കുഞ്ഞണെങ്കിൽ നനഞ്ഞു വരേണ്ടി വരും.
ആഹ് എന്നാതന്നെ എന്റെ മോനും അങ്ങന കൊടയൊന്നും കൊണ്ടോയില്ല നിന്ന് പോകുമ്പോ ഒന്നും മയല്ലാഞ്ഞിട്ടേ. ഞൻ കൊടു ആ കൊടുത്തയക്കാനും മറന്നുപയി. ആക കൊടുങ്ങു അവിടുന്ന്ങ്ങിട്ട് ബ ബസെറങ്ങിയിട്ട് കുറച്ച് നടക്കാനും ഉണ്ട്.
ആ വണ്ടി എന്തേിലും വിളിച്ചിട്ട് വരാൻ പറയാോ പിെ
ആ അനി പറയേണ്ടി വരും കൊറച്ച്ു നടക്കാനുണ്ട്ട്ട ആരെെങ്കി വണ്ടി കിട്ടുമ്പോ വരാൻ പറ രണ്ടു പേരും
എന്റെ കുട്ടി ചെറുതണ യു കെ ജിയിലാണ അപ്പൊപ്പ അമ്മ കൊണ്ടരാൻ പോയിരിക്കയാണ് റോട്ടിക്ക് പോയിരിക്ക കൊടെ നമ്മക്ക് കുറച്ച് സാധനം മടിക്കണം അ കാരണം ഇന്ന് വെയിൽ ആകുമ്പോൾ ട്ടോ വരുണ്ടാവുക കൊടയൊക്കെ കൊണ്ടപോയിട്ടുണ്ട് പക്ഷെ അത്ര ഇട്ട് നല്ല എല്ല മഴ പെയ്തു കഴിഞ്ഞാലേ
ആഹ കൊടയൊന്നും ആഹ തലൊക്ക ആാവലന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നന്ദിയ
തലക്കൊക്കെ ആവും അവനല്ലേ ആള് ചെറിയ കുട്ടികളല്ലേ ഈ വെള്ളത്തിലക്ക കളിച്ചും പിടിച്ചും വരുമ്പോ തലയൊക്കെ നനയും റെയിൻകോട്ടും ഇട്ടിട്ട് അതിന്റെ മേലെ ത കൊടയും പിടിച്ചിട്ട് വരും എന്നാലും മതി അവരില്ലേ വെള്ളം കണ്ട കഴിഞ്ഞാൽ അവര് എന്താ പറയാ ഭയങ്കര വെരളിയാണ് അപ്പൊ കളിച്ചു കളിച്ചച്ച് കളിച്ചല്ല ഇന്ന് പോ എല്ലാവരും വരുണ്ടാവും അമ്മയ്ക്ക് സാധനം മേടിക്കണം പറഞ്ഞു ഏയ് കതേ ഉള്ളൂ കുറുമ്പിന്റെ ആശാനാണ്
ആരായോ
ആറായിട്ടില്ലേ അഞ്ച ആാവണള്ളൂ
ഉം എൽ കെ ജി ഒക്കെഴിഞ്ഞല്ലേ എങ്ങനെ പഠിക്ക പക്കോ
യു കെ ജി പഠിക്കായി ഇല്ല പക്ഷെ ഇരുന്ന് കെട്ടാൻ പാടാണ് അന്ന് പറഞ്ഞഞ് വെക്ക ഞാൻ പറയാ നീ തന്ന എന്തോ ഞാൻ തന്നെയൻ പോൂണ്റി
അതാ നമ്മള് തല്ലി പോലേ കൊറ വട്ടം പറഞ്ഞു പോയൽ കൊറ വട്ടം പറഞ്ഞ കൊടുക്കുമ്പോ നമ്മുക്ക് ഭയങ്കര
പറ പറഞ്ഞു കൊടുക്കാഴികയല്ല പക്ഷെ ശ്രദ്ധിക്ക ഒരു കാര്യ നമ്മൾ അവര് ഇത് ശ്രദ്ധ തെറ്റാനുള്ള ഒരു സാധനം അടുത്തിരി ഇണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു സാധനം കഴി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ പിന്നെ ഇമ്മള് പറഞ്ഞു കൊടുക്കണത് പറയും, റിപ്പീറ്റ് ആയിട്ട് പറയും പക്ഷെ മണ്ടെ കയറില്ലല്ലോ കാരണം, ഇ അവന്റെ ചിന്ത മുഴുവൻ ഈ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിനും കുറിച്ചിട്ടായിരിക്കും അപ്പക്ക് അത് തീരപ്പറ്റില്ല, അങ്ങനെ വരുമ്പോഴേക്ക് ദേഷ്യം വരും തല്ല് കൊടുക്കും അല്ലെങ്കിൽ ഒരു കൊഴപ്പ് എഴുതാനും പഠിക്കാനും ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ശ്രദ്ധ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യ ഇണ്ടാവില്ല ഉം, ഈ പ്രായത്തില് കറക്റ്റ് ആയിട്ട് മന മനസ്സിലായില്ല എന്നുണ്ടെങ്കി പിന്നെ നമ്മളെ
അതെ പിന്നെ അത് റെഡി ആയി കിട്ടണേ കുറെ പണിയാ
ഉം, ശരിയന്ന താത്ത, ഉം ആയിക്കോട്ട്